ഹലോ കേൾക്കാമോ
ആ കേക്കാ
എന്താ സുഖല്ലേ
എന്തൊക്കെ പരിവാടി
നല്ല പരിവാടിയാണ് എന്തൊക്കെയിപ്പൊ വേൾഡ് കപ്പൊക്കല്ലേ കളി കാണേണ്ടോ ബ്രോ ടീമേതാ
ഞാൻ അർജൻ്റീന നീയേതാ ടീമ്
എന്താ പറ ഞാൻ സ്പെയ്നാണ് അർജന്റീന എന്താ അവസ്ഥ
ആ അർജന്റീന ഏ നല്ല മികച്ച കളി ഈ ഭാവിലെന്താവൂന്നറിയില്ല അതുണ്ടിനി വരാൻപോണ കളി ഇന്നും ഒരു കളി ഇണ്ടാരുന്നു അതിലേക്ക് വിജയം കൈവരിച്ചിട്ടുണ്ട്
അ ഉം ഞാൻ സ്പെയിനാണ് സ്പെയിനൊറിച്ച് പറയാണെങ്കി സ്പെയിന് നിലവില് നല്ല കളിയാണ് ഇപ്പൊ ഗ്രൂപ്പ്ഘട്ടത്തിലൊക്കെ നല്ല കളിയയെയിനു ഫസ്റ്റത്തെ കളിയില് ക്യാപൊറത്തൂന്ന് ടീമിനുട്ടിന് സമനിലായെങ്കിലും ബാക്കിയുള്ള രണ്ട് കളീലും വമ്പൻ തിരിച്ചുവരവാനി ഇപ്പൊ സൗദി അറേബ്യക്കെതിരെ ടീമായ ഒറകക്കെതിരെയും ജയിച്ചു പിന്നെ കഴിഞ്ഞ രണ്ടൂസം മുമ്പ് നടന്ന കളിയിലും ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഗോളൊക്കെ ഇട്ടു വമ്പൻ കളിയാണ് ഇനി ഇപ്പോ അടുത്തെയുള്ളത് പോർച്ചുഗൽക്കെതിരെയാണ് പോർച്ചുഗൽ നല്ല നല്ലൊരു കളിയെറക്കുണ ടീമാണ് പോർച്ചുഗൽ റൊണാൾഡോന്റെ ടീമ് അപ്പോ പോർച്ചുകദ്യയുടെ കളിയൊരു ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും ജയിക്കാൻ മാത്രമേ ഒള്ളൂ
അതെ ഇപ്പോഴത്തെ ഒരു പോർച്ചുഗലിന്റെ ഒരു ടീം ഏ ഒത്തരിമയും ഇല്ലായ്മയും പിന്നെ മറ്റ് ഏ ചെല പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ സ്പെയിന്ന് എന്ത് ഏ വളരെ വലിയ വെല്ലുവിളികളൊന്നി അല്ലാതന്നെ മുന്നോട്ട് പോവാൻ കഴിയുംന്നുള്ളതാണ് എന്റെ ഒരു അയിപ്രായം
അതെ അതെ സ്പെയിന് അതെ സ്പെയിന് നല്ലൊരു നല്ല കളി കളിക്കണ ടീമാണ് അപ്പൊ യമാല് അല്ലെങ്കി പ്രത്യകിച്ച് ഞങ്ങള്സ്പെയിനിൻ്റെ കീ പറായഓനീയസ് മുനിസ്മൂണ് ഓൻക്കിപ്പോ കഴിഞ്ഞ കളി റെക്കോർഡ് കിട്ടി വേൾഡ് കപ്പില് ഏറ്റവും ഏ കൂടുതൽ ടൈം ഗോള് ഏ പോസ്റ്റില് വേറാർന്നൊരു കിപ്പറ്‌നിൽക്ക് അപ്പൊ ആ ഡിഫൻസ് നല്ല രീതില് നല്ല കളിക്കണം ഡിഫൻസും നല്ല കീപ്പറും ഉണ്ട് അപ്പൊളെ ആത് അവസ്ഥയില് പോർച്ചുഗലെന്ന് പറഞ്ഞപോലെതന്നെ പോർച്ചുഗല് എല്ലാ കളിയൊന്നും ഇല്ല പക്ഷേല് ഫോമോട്ടാണ് പോർച്ചുഗല് ഫോണോൾട്ട് കഴിഞ്ഞാലില്ലകിങ്ങനെ എന്തുകൊണ്ടും വേൾഡ്കപ്പാണ് വേൾഡ് കപ്പാ ആണേനട്ടിമറി ഇണ്ടാവാം ആരും ജയിക്കാ ഒരു പ്രെഡിക്റ്റബിളല്ലാന്ന്
അതെ അതെ അതിനൊള്ള പ്രധാന ഒരു ഉദാഹരണാണ് നമ്മള് ഇപ്പൊ റൗണ്ടോഫ് ഏ മുപ്പത്തിരണ്ടിമുകൾടെ നോക്കൗട്ട് കളിയില് നമ്മുടെ ജർമ്മനി പുറത്തു പോയേ വളരെ അപ്രതീക്ഷിതായിട്ടാരുന്നു ജർമ്മനിയുടെ വാർക്കൗട്ട്എല്ലാരും എന്ത് വിജയെന്ത് ജർമ്മനി വലിയ ടീമായാണ്ട് ആ സമയത്താണ് ജർമ്മനി എന്തു പരിഒരു ദിവസം രാത്രി എണീറ്റപ്പം ജർമ്മനി പൊർത്തായി എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത കേക്കാൻ പറ്റിയത്
അതെ അതെ അതെ ഇപ്പ ജെർമ്മനിയെ പോലെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വേൾഡ് കപ്പ് ഈ ഇക്കൊല്ലം വേൾഡ് കപ്പ് നേടും പറഞ്ഞ ടീമാരെന്നെ നെതർലാൻഡ്സ് നെതർലാൻഡ്സ് അതേപോലെ തന്നെ മുപ്പത്തി രണ്ട് ആതിലുള്ളതിലും പൊറത്തു പോയി നമ്മക്കറിയാ ഈ വേൾഡ് കപ്പ് കൂടുതൽ പ്രവചനങ്ങളൊക്കെ ള്ള വേൾഡ് കപ്പാണ് ഇപ്പ ഒര് നമുക്കെന്നെ അറിയാ അർജന്റീനയ്ക്കെതിരെ പറഞ്ഞ ഒരാളുണ്ട് മന്ത്ര മന്ത്രവാദം പറഞ്ഞാട്ട് ആള് അയാളൊക്കെ കഴിഞ്ഞ ഇന്ന് നടന്ന കളീലൊക്കെ കൂടുതൽ കൊറേ ഊക്ക് കിട്ടിയ ആളാണ് അപ്പ മൂപ്പര് പറഞ്ഞ് മെസ്സി ഗോള്ടൂല അർജന്റീനന്ന്ൻ്റെ ഇതിൽ കൂടുതൽ കുറേ വെർ വെർ ഇത്ങ്ങനെള്ള ഓരോ വാക്കുകൾ വര്ന്ന വേൾഡപ്പ് ആണല്ലെ പക്ഷെങ്ങനെയാെങ്കിലു നുക്ക് ഈ വേൾഡ് കപ്പന് പ്രത്യേകിച്ച് പറയാൻ പറ്റത് കൂടുതൽ ചെറിയ ടീമുകൾ കൂടുതൽ നല്ല കളിക്ക്ണ വേൾഡ് കപ്പായി നമുക്ക് കാണാൻ പറ്റും പ്പ മ്മക്ക് അതുപോലെ കേപ് വർദ്ധെ അല്ലെങ്കിൽ പോർച്ചുഗൽ ൻ്റെ ഗ്രൂപ്പിസുണ്ടായിരുന്ന കോങ്കോ ആദ്യം നമ്മള് ഇതി പേര് ചേർക്കാത്ത ഓരോ ടീമാള് വരെ വമ്പൻ ഒരു കളിയാണ് ഈ വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിന്നത് ഓല് പുറത്തു പോയങ്കിലും ഓല് വേൾഡ് കപ്പിന് എ സംഭാവന ചെറുതൊന്നുല്ല നല്ലൊരു സംഭാവനയാണ് നൽകിയത് അല്ലെ നിങ്ങളെ അഭിപ്രായെന്താ
അതെ യതെ അതെ പ്രധാനമായിട്ട് നമ്മടെ ഹേ പോർച്ചുഗലിനെതിരെ കളിച്ചിരുന്ന ഡി ആർ കോങ്കോ അതുപോലെ തന്നെ നിങ്ങള് പറഞ്ഞ നിങ്ങളെ ടീമായ മെയിൻ ടീമായ സ്പെയിനെ എതിരെ സമരം മറ്റേ ടീമാ നമ്മളെ ഏ ഇന്ത്യ അർജന്റീനനെ തോൽപ്പിച്ച അയിൻ്റെ പേര് കാപ്പ വറദേ ആ കേപ്പ വറദ്ധെ അങ്ങനെ എന്ത് കഴിഞ്ഞ വേൾഡ് കപ്പ് നോക്കാണെങ്കിലെന്നെ മൊറോക്കോ അതരെ ആരും അറിയാതെ ഇന്നരു ആഫ്രിക്കൻ ടീമായിരുന്ന മോറോകൊ ഇന്ന് ഇപ്പം വേൾഡിലെ മെയിൻ ടീമുകളുടെ കൂട്ടത്തിൽ എടപ്പെടൽ അതൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇണ്ടായൊരു താരോദയങ്ങളാണ് അതേമാതിരി തന്നെ ഈ വേൾഡ് കപ്പിന് വന്ന പുതിയ താരങ്ങളാണ് ഈ കപ് വറുതേ അതുപോലെ തന്നെ എന്ത് ഈ ഡി ആർ കോം കോ പക്ഷെ ഡി ആർ കോം കോക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവരത് കളിയില് പൊട്ടാണ്ടായത്
അതെ യതെ
അതുപോലെന്നെ ആ അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഏ വല്ല്യ ടീമുകളുടെ സ്ഥാപി ഏ സ്ഥാനാർഥിപത്യണ്ട് ഉദാഹരണത്തിന് പറയയാണെങ്കിൽ നമ്മളെ ഏ ഫ്രാൻസ് ഫ്രാൻസ് എല്ലാ എല്ലാ കളിയിലും വിജയിച്ചു കൊണ്ടേരിക്കാണ് അവരുടെ കളി നോക്കാണെങ്കിൽ ഏകദേശം എല്ലാരും പറയുന്നെ അവരെന്നെ ഇപ്രാവശ്യം കപ്പ് കൊണ്ടോവുംന്നുള്ളാണ് താങ്കളെ അഭിപ്രായം ആരാണ് കപ്പ് ഇടുക്കുന്നുള്ളാണ്
ഇൻ്റെ അയിപ്രായം ഞാൻ പറഞ്ഞു ഇങ്ങനല്ല അർജന്റീനക്ക് ഇപ്പം സെമി ഫൈനൽ വരെയുള്ള കളി നോക്കാണെകിൽ വളരെ സിമ്പിള് മാച്ചാണ് സിമ്പിള് പറഞ്ഞില് അതായത് വലിയ ള്ളൂ ടീമില്ല പ്പൊ നിങ്ങക്ക് കഴിഞ്ഞ കളി വന്നത് ഇപ്പൊ കേപ്പ് വർദ്ധേ ഇനി അടുത്ത കളിള്ളത് ഈജിപ്താണ് അത് കഴിഞ്ഞാ ഇഞ്ഞ് സിസർ ലാൻഡ് കൊളംബിയ അതായത് എന്തുകൊണ്ടും സിമ്പിളായി കാണ്ട് അട്ടിറിക്കാനുള്ള ടീമാണ് ഇങ്ങക്ക് അർജന്റീനക്ക് വരുന്നത് സെമീ ഫൈനൽ വരെ പിന്നെ സെമീ ഫൈനലിലണ് കുറച്ചൊര് ടഫ്ടീമ് വരാൻ നിക്കുണൊള്ളൂ പക്ഷെ വാക്കിള്ള ടീമ് നോക്കാണെകിൽ അങ്ങനെള്ളത് ഇപ്പം ഇൻ്റെ ടീം സ്പെയിൻ സ്പെയിന് ഏഹ് വീണ്ടും പോർച്ചുഗല് അത് കഴിഞ്ഞ യു എസ് എ ബെൽജിയൊക്കെ വെര്ണ്ട് അല്ലെങ്കി ഇഞ്ഞിപ്പെ ബ്രസീല്ന്റെ അവസ്ഥോക്കാണെ ബ്രസീല് നോർവേ കഴിഞ്ഞളി മൊറോക്കെ എതിരാ അങ്ങൻത്തെ വെല്യ വെല്യ ടീമാണ് ഇനീ വരാൻ പോണത് അപ്പൊ അങ്ങനെയാവുമ്പം ആ അവസ്ഥേല് അർജന്റീനക്ക് സിമ്പ്ളായ്ട്ട് കപ്പടിക്കാമാത്രോള്ളു ഫ്രാൻസ് ഫ്രാൻസ് എന്തുകൊണ്ടും ഈ ഒരു വേൾഡപ്പില് കപ്പടിക്കാൻ വല്യ ചാൻസുള്ള ടീമാണ് ഓല് എ ല്ലാ കളിയും തൊടക്കം മുതല് കഴിഞ്ഞ ലാസ്റ്റ് കളി വരെ ഒരൊ ടീമിനും പുടിച്ച് കറ വേ ഡിഫ് ഫോർവേഡ്സ് എംബാപ്പേ അല്ലെങ്കില് മറ്റേ ആ രണ്ട് സൈഡിലുള്ള പ്ലേയേസ് ഒക്കെ നല്ലൊരു ഇത് വമ്പൻ കോംമ്പോണ് അവരെ ടീമിലുള്ളത് ഓല് നല്ലൊരു ടീമാണ് ഓല് ഓല് കപ്പടിക്കാൻ ചാൻസ് ഇങ്ങളെ ടീം എന്തോണ്ടും ഈ വേൾഡ് കപ്പ് നേടാമത്തൊള്ളു ഇഞ്ഞിപ്പൊരു ഇതെപോലെ അത്ഭുങ്ങൾ സംഭവിച്ചില്ലങ്കിൽ സിമ്പിളായ്ട്ട് അർജന്റീനക്ക് സെമിഫൈനല് വരെ എന്തായാലു എത്ത സെമിഫൈനലാണ് പിന്നി ഒരു ഒരു ഡിസ്‌ക്ള്ള ടീം വര്ണൊള്ളു അവ്ടെ ഇനി വരാൻ പോണത് ഒന്നങ്കില് ബ്രസീലൊക്കെ വരാൻ ചാൻസ്ണ്ട് സെമി ഫൈനല് അപ്പൊ കപ്പെടുക്കാൻ വാണ്ടി നിന്റെ നിൻ്റെ അയ്‌പ്രാത്തിലും കൊറെ കൊറേഞ്ഞി വേൾഡ് കപ്പില് ഫൈനല് അർജൻ്റീനിം ഫ്രാൻസ് ഒക്കെ വണങ്ങി വരാം അഹ്
അതെ അതെ അതെ ഫ്രാൻസിന് ഏഹ് എന്തേന്ന് നല്ല സാധ്യതക്കെ കാൺണ്ട് യാ അതന്നെ അർജന്റീനയ്ക്കും സാധ്യത കാൺണ്ട് അതുപോലെ തന്നെ സ്പെയിനിനും നല്ല സാധ്യത കാൺണ്ട് ഈ മൂന്ന് ടീമുകളും നല്ല മികച്ച ഫോമി‌ലാ അതെ പോലതന്നെ നമ്മള് ചർച്ചേ ചെയ്യാതെ പോയത് ടീമ്ണ്ട് ഇവിടെ ഏ ഇംഗ്ലണ്ട് വ ഇംഗ്ലണ്ട് ഇപ്പോഴും ഭയങ്കര ഫോമിലാണി ഈ എന്ത് തെളിയിച്ച് പറയാണെങ്കില് നമ്മളെ എൻട്രി ഫോർവേഡായ ബ്രാ ഹരികെയ്ൻ ഹരി കെയ്ൻ ഈ സീസണ് മാത്രം ഏകദേശം ഏഹ് എഴുവത്തഞ്ച് ഗോളാണ് അ ഇത് കൂടില്ണ്ടാവുന്ന ഇണ്ട്ന്നാണ് പരണത് അപ്പം ഇംഗ്ലണ്ടിന് ഇപ്പൊരു വല്ല്യ മുന്നേറ്റം കാണാൻ അമ്മക്ക് ഏഹ് സാധിക്കും ഏഹ് എന്താവുന്നറീല കപ്പ് ഇട്ക്കൊ അറിലാ ഇഞ്ഞാരങ്കിലും ഏഹ് തട്ടിയോന്നറീല അതുപോൽ തന്നെ മിൻ ഒരു ഫറോഡാണ് നല്ല ആൻ്റ് ഏയ് മെസിത്തില് ഫോമില് നിക്കണെ നമ്മുടെ ഹാളാണ്ട് ഹാൾണ്ടിന്റെ കീഴ്ലാണ് ഇപ്പം നോർവേ ക്കെ മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നെ കയിഞ്ഞ വേൾഡ് കപ്പിലൊന്നും ഹളാണ്ടും നേർവെന്നും എത്തിണ്ടായി ഇല്ല ഈ വേൾഡ്കപ്പിനായിതുന്നാലും അവരുണ്ട് അവരുടെ എന്ത് മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു
ശരിയാണ് ശരിയാണ് നോർവെ കൊറിച്ച് പറയുമ്പോ നോർവേ ഈ ഹാൾഡന് കൊറിച്ച് പറയുമ്പോ ആൾഡ് അന്ന് കൊറേ നമുക്ക് റീലിങ്ങനെ കാണാം ഹാളണ്ട് ഇണ്ടാവുമ്പോ വാക്കിളെ ഡിഫാൻസക്കെ പേടിക്കണേ പേടി അത് ഓന്റെ ഒര് വെരവിണ്ട് ഒരു ഓന്റെ ആയ ബോഡി കുലുക്കിള്ള വെരവ് അത് അപ്പത്തന്നെ എല്ലാ ഡിഫൻസും കീപ്പറൊക്കെ പേടിക്കും ഇത് നമുക്ക് പറ ഇപ്പ ആളിന്റെ മെലെ ടിഫ്ത്ത് കളി വെരണെ ബ്രസീലിന്റെ അതെപോലെത്തെ ഞങ്ങള് പറഞ്ഞെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് എന്തുകൊണ്ടും ചാമ്പ്യൻസാവാനുള്ള ചാൻസിണ്ട് പക്ഷെ അവുടേം ഓൽക്കിനി അടുത്തെ ഇനിയൊരു വമ്പൻ വരുന്നത് ബ്രസീലിനെതിരാണ് ബ്രസീല് ജയിക്കാണെ ബ്രസീൽനെയ്റ്റെടുക്കും ക്വാർട്ടർ ഫൈനൽ വരും അപ്പൊ എന്തുകൊണ്ടും ഒര് അട്ടിമറി എല്ലാതിലും പ്രേതേഷ് പ്രതീക്ഷിക്കാം എല്ലാ കളിയും നമുക്കറിയ ഗ്രൂപ്പ് ഘട്ടം മുതല് ഇനി ഫൈനല് വെരെയുള്ള എല്ലാ കളിയും വെറുതെ ആവുന്നില്ലെ എല്ലാർക്കും ഇൻക്കും ഒര് ഒരു ബെജാറ് ഇണ്ടായിനി ഇങ്ങനെ കുറേ ടീമു കൂടുമ്പോ കളിന്റെ രസം കുറ രസം കുറല്ലേ വെറുതെ കളി ആവൂല്ലേ. പക്ഷെ അങ്ങനെയല്ല ഉള്ളത് ഗ്രൂപ്പ് എ മുതല് അവസാന ഗ്രൂപ്പ് ഗ്രൂപ്പ്- എല്ലവരെള്ള ഗ്രൂപ്പില് വളരത് ആവേശകരമായ കളിയാണ് എല്ലാ കളിയും നടന്നത്. എല്ലാ ചെറിയ ടീം ഒരേ പോലെ- പങ്കാളിത്തം വഴിച്ച ഒരു വേൾഡ് കപ്പാണ് ഈ വേൾഡ് കപ്പ് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായത്തിൽ
അതെ അതെ അതെ ഈ ഞമ്മള് ഏതെിലും- കഴിഞ്ഞ വേൾഡ് കപ്പിനെ പോലെ തന്നെ നല്ല ആവേശം ഈ വേൾഡ് കപ്പിലും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് എന്തന്ന് വച്ചാല്- ഈ ചെറിയ ടീമുകളുടെ മുന്നേറ്റം അട്ടിമറിയുകയാണ്- വേൾഡ് കപ്പില് വേൾഡ് കപ്പില് ആരാ- ഇപ്പോ മുന്നേ കഴിഞ്ഞിരുന്ന വേൾഡ് കപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പ് നടന്നെ- മുന്നന്ന് ഇങ്ങനെ രണ്ട് എന്ത്- എവിടുന്നെങ്കിലും വന്ന് ചെറിയ കുഞ്ഞൻ ടീമുകൾക്കൊന്നു അധികം- കാഴ്ച വെക്കാനും സാധിച്ചില്ല അതിന് കാരണം എന്താന്ന് നിനിക്കറിയില്ല- പക്ഷെ ഇപ്പോ വരുന്നെ അധിക ടീമുകളും നല്ല നല്ല മുന്നേറ്റവും വലിയ വലിയ- അടിമറികളൊക്കൊയി- ഏഹ നടത്തികൊണ്ടിരിക്കില്ല അപ്പോ തന്നെ നമ്മുക്ക് ഇത് കളി കാണാനുള്ള ഒരു രസം- അതുപോലെ തന്നെ എന്ത് ഏഹ അവർക്കും- ഇങ്ങനെയുള്ള ഒരു ഹാരൊ അതുപോലെ തന്നെ ഏ പിന്നെ എന്ത് വ മറ്റൊരു കാര്യണ്- എന്ത് ഏഹ നല്ല മുന്നേറ്റങ്ങള് നല്ല നല്ല പ്ലയെര്സിനെ കണ്ടെത്താനുള്ള ഒരു ഏഹ സാധ്യത തന്ന ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പില് താരുദയമായ ആളാണ്. നമ്മളെ പിന്നെരു കാപോ പറഞ്ഞൊരു ചെങ്ങായി പിന്നെ അങ്ങനെ സാക്ക അങ്ങനത്തെ ആൾക്കാര് കഴിഞ്ഞ വേൾഡ് കപ്പില് ഫേമസ്- അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാര് ഇണ്ട് ഇങ്ങനെ ഫേയ്മസ് ആവണ്ടി ഇന്നത്തെ ചെറിയ ചെറിയ ടീം ആണെന്ന് ആകട്ടെ വലിയ വലിയ ടീം ആണെന്ന് ആകട്ടെ-
അതെ അതെ നമുക്കീ ചർച്ച പിന്നീട് ആക്കില്ലേ നമ്മുക്ക് നിർത്തന്നാലോ ഓക്കേ
ആഹ് ആയിക്കോട്ടെ.
പിന്നീട് സംസാരിക്കാം.
ഓക്കേ